കേക്കാൻ പറ്റുന്നില്ലേ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷങ്ങളൊന്നുല്ല ഭയങ്കര മഴയും ജല ദോഷവും പനി ഒക്കെ എല്ലാർക്കും
അല്ലാഹ് പനിയാണോ ഇവിടെ പനിയൊക്കെ പനിച്ചൊക്കെ കഴിഞ് ജലദോഷം ഇവിടെ പന്യോക്കെ കയിഞ് ന്ക് കഴിഞ് എല്ലാർക്കും വടെ വീട്ടിലെല്ലാർക്കും പനി കഴിഞ്ഞു ഒരു പനി വന്നപ്പോ എല്ലാർക്കുങ്ങനെ ഒരാൾ ക് മാറി കഴിഞ്ഞാ പിന്നെടുത്ത ആൾക്ക് പോവും പിന്നട്ത്താൾക്ക് പോവും അങ്ങനെ പിന്നെ എല്ലാർ ഹോസ്പിറ്റല്ൽ പോയി കൊണ്ടോയി പ്പൊ കൊണ്ടന്ന് പ്പാർക്കും പനിയൊന്നു ല്ല ജൽ ദോഷംങ്ങനെ ചെറുതായിട്ടൊക്കെ ണ്ട് മഴ കൊണ്ടിര്ന്നോ
ഓ ഇല്ല മ അല്ലല്ല മഴേടെ തന്നെയല്ല ഈ കാലാവസ്ഥ രണ്ടുസം മഴ രണ്ടുസം വെയില് അങ്ങനെ മൊത്തത്തിലീ നമ്മുടെ ഈ ഭാഗത്തെല്ലാം ജലദോഷം
ആ ഇപ്പംന്നർഞ്ഞാല് വൈറൽ പനി അങ്ങൻത്തെ പലേ പനികളും എറങ്ങുന്നുണ്ട് ആദ്യത്തെ പോലെ ഒന്നുംല്ല വയറൽപനി ഇപ്പൊ ഒരു സ്ഥൽത്ത് ഒരാക്ക് കിട്ടി കഴിഞ്ഞാ പിന്നെ അത് വീട് മൊത്തം വീട്ടിലുള്ള എല്ലാർക്കും അ തന്ന്ട്ടേ അത് പോവുള്ളൂ. അങ്ങനേണ് ങ്ങട്ട് കാണിച്ചീലേ കാണിച്ചീലേ
മ്മൾ ഹോമിയോ മര്ന്നാണ് സാധാരണ ഹോമിയോ മരുന്നാ സാധാരണ മേടിക്കാറ് അത് മേടിച്ചു കുടിച്ചു കൊറവുണ്ട്
ഓ ഇംഗ്ലീഷ്മര്ന്ന് കുടിക്കാറില്ലേ
ഇംഗ്ലീഷ് മരുന്ന് അത്പ്പോ ള ത്യാവശ്യം ഒണ്ടെങ്കി മാത്രം
കുടിക്ക്യോള്ളുലേ അതാണ് ഇംഗ്ലീഷ് മരുന്ന് ശരീരത്തില് ഭയങ്കര കേടാണ് എല്ലാർക്കും ഹോമിയോ മരുന്ന് ഹോമിയോ ഡോക്ടർമാരാവൂലെ കാണിക്കല് ഏ അപ്പം പെ അ ഇംഗ്ലീഷ്മരുന്ന് പിന്നെ അധികം കേടാണല്ലോ ആയുർവേദിക് ക്കും ഹോമിയോന്റൊന്നും പോലെയല്ല ഇംഗ്ലീഷ്മര്ന്ന് പക്ഷെ ഞങ്ങൾ പിന്നെ ഹോമിയോന്നുംങ്ങനെ കാണിക്കേല്ല ത്ര കേടായാലും ഇംഗ്ലീഷ്ട്ടം ഇംഗ്ലീഷ് മര്ന്ന് കുട്ക്കും അത്രന്നെ ഞ് പ്പം പനി ണ്ടെങ്കിൽ ചെല് പ്പോ പാരസെറ്റാമോൾ അങ്ങട്ട് കുടിക്കും ഡോക്റ്റെ ഒന്നും കാണിക്കൊന്നുല്ല ങ്ങനെ ങ്ങ നൊന്നും ചെയ്യരുത് ന് പറഞ്ഞേ പക്ഷേ ക്ഷെ എന്താ അ അങ്ങനെ കഴിക്കൂല്ലേ ആ ആ ഡോക്ടറെ കാണിക്കാൻ കാണിക്കാണെങ്കില് ഉം ന്താണ് ആ ആ കാണിക്കാതെ എന്താ പ്പം എ ഗുളിക കുടിക്കേക്കാര ലേ പനീന്റെ എന്തേനെങ്കിലും വന്നീണെങ്കില്
ആ പനി വരും വരുവാണേ പിള്ളാർക്ക് കൊടുക്കുവേലാ നമ്മളൊക്കെ ഒരു പാര റ്റാമോളൊക്കെ കഴുക്കി തലവേനയൊക്കെ അതുപോലെ മാറാതെ നി
ആ ആ ഇൻക്കൊക്കെ ന്നലെ ഭയങ്കര തലവേ നേയിരുന്നു ആ തലവേദന ന്ന് പറഞ്ഞാല് ഒരു ഭാഗം ഒന്നാകെ നീര് നീരിന്റെ പ്രശ്നാണോ എന്താന്നൊന്നും അറിയില്ല ഞാൻ ഇതേപോൽ തന്നെ കാണിക്കാനും ഉമ്മനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിന്ന് മ്മക്ക് ഇതേപോൽ തന്നെ പൊറത് പൊറത്ത്ന്ന് വേദന വന്നിട്ട് ഇതേപോൽ തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പം പിന്നെ എന്തെ യ്ത് തലന്റെ വട്ന്നങ്ങട്ട് വേദന അ ചെർതായിട്ട് മയച്ചാറൽ കൊണ്ടീനി ച ചെറുതായി ട്ടുള്ളൂ എ അങ്ങനെ ഒരു അ ഞ്ച് മിനിറ്റോളം അങ്ങനെ കൊണ്ടീന് അത് കഴിഞ്ഞ് അന്നൊന്നും വല്ലാണ്ട് കൊഴപ്പൊന്നുല്ല പിറ്റേ ദിവസം ആയപ്പോത്തേനും ഇനിക്ക് തലന്റെ ഇവിടന്നങ്ങട്ട് വേദന അങ്ങട് വന്നിട്ട് തലന്റെവിടെം വേദന ചെവിന്റെവിടെം വേദന ഒക്കെ വേദന ചെവി ന്റുള്ളുന്ന് ഒരു കാറ്റ് പോലെ വര അങ്ങനെ ഒരു കാറ്റ് പോലെ വര അപ്പം പിന്നെ അപ്പൊ പിന്നെ ഞാനെന്ത്‌ ചെയ്ത് ആവി പിടിച്ച് നോക്കി തലവേദനേന്റെ കൊറേ വിക്സൊക്കെ അവിടൊക്കെ പെരട്ടി നോക്കി ആവി പിടിച്ച് നോക്കി എന്നിട്ടൊന്നും മാറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത് ഒരു പാരസെറ്റമോളിന്റെ ഒരു പകുതി പനിയൊന്നും ഇല്ലല്ലോ അപ്പൊ ന്താ ഒരു പകുതി എടുത്ത് കുടിച്ച് പിന്നെപ്പഴാ അറീല്ല അത് മാറിയത് ഒരു ഒറ ഒറങ്ങിയപ്പം പിന്നെ എണീറ്റപ്പം വല്ലാണ്ട് കൊഴപ്പൊന്നും ഉണ്ടായില്ല. ഇ നീര് ഇനിക്കൊക്കെ പൊറ ത്തങ്ങട്ട് ഇറങ്ങിഴഞ്ഞാൽ പിന്നെ അങ്ങനത്തെന്തെങ്കിലും ഒരു അസുഖണ്ടാവും. നീരെറക്കത്തിന്റെ ആണോന്ന് എന്താന്ന് അറിയൂല ആഹ് അങ്ങനേണ് വെയില് എ വെയിലത്തൊക്കെ എറങ്ങിയാലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഓരോ അസുഖന്ന് പറഞ്ഞാൽ തലക്കാവും തലക്കും ചെവിക്കുവാണ് കൂടുതലും ഇണ്ടാവല് അത് നീരെറക്കത്തിന്റെ ആണ്ന്ന് കാണിച്ചപ്പോഴും നീരെറക്കത്തിന്റെ ആണ്ന്നാ പറഞ്ഞെ ഇങ്ങ അ‌ങ്ങനത്തെ കൊഴപ്പൊന്നും ഇണ്ടാവില്ലല്ലോ
തലേൽ എണ്ണ വല്ലോം തേ എണ്ണ ചെല ചെല എണ്ണകൾ തേച്ചാ ചെല എണ്ണില്ലേ ത്തേയ്ക്കണെ
ഇല്ല ഇല്ല ഞാന് ഞാന് എണ്ണന്നെ തേക്കലില്ല അങ്ങനെ തല ലേല് ഇഹ് കൂടുതൽ എണ്ണേന്നെ തേ ക്കലില്ല എനിക്ക് എണ്ണ എ അങ്ങനെ വല്ലാണ്ട് ഇഷ്ടല്ല ഇടുന്നത് ഇഞ് ഇപ്പോ എണ്ണടാന് ട്ടാണോന്നാവോ ചെലോൽക്ക് അങ്ങനെ ഇണ്ട്ല്ലേ എണ്ണ ചെലോൽ വെളിച്ചെണ്ണ ഇട്ട് പോ വെളിചെണ്ണിട്ട് വെളിച്ച ചെലോൽ പിന്നെ നല്ല എ കാച്ചിയ എണ്ണൊക്കെ കാരണം ഇങ്ങനെ ഇടുന്നെ അതേപോലെ തന്നെ കഞ്ഞുണ്ണിയും അതേപോലെ തന്നെ ചെമ്പരത്തിന്റെ എലയും പൂവും അതേപോലെ തന്നെ നെല്ലിക്കയും ഏ കരിയപ്പിന്റെലയും ഒക്കെ ട്ടാണ്ട് ച്ചെണ്ണേൽ ഇട്ടങ്ങട് പൊട്ടിക്കും അതായത് അമ്മള് വെളിച്ചെണ്ണേൽ ഇട്ടാണ്ട് ഇങ്ങനെ ആ ഇതെടുത്താണ്ട് ഇണ്ടാക്ക്യാണ്ട് അതിന്റെ നീര് പീഞ്ഞെടുക്കും ന്നിട്ട് കാണങ്ങനെ തേക്കന്ന് ഞാനങ്ങനെ തേക്കലില്ലേനു എനിക്കതൊക്കെ തേച്ച എനിക്കൊരു യാദിയാണ് ചിലൊര് കാണങ്ങനെ തേ തിന്ന് മുടിയൊക്കെ നല്ല എന്താണ് മുടികൊഴിച്ചിലിനും അതേപോലെ തന്നെ മുടീല് കറുപ്പ് വരാനും ഒക്കെ എന്തൊകൊക്കൊ ഗുണമേന്മ ഇണ്ട് ന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ തേക്ക്ണാണ ഇവിടെ വീട്ടില് എന്ത തേക്കല്ണ്ട് ഞാനും പിന്നെ അ എനിക്കത് അതന്നും ഇഷ്ടമല്ല അങ്ങനെ നിങ്ങള ങ്ങനെ അങ്ങനെയൊക്കെ തേക്കോ നീരർത്താണ്ട് നീരറക്കത്ത് തേച്ചാൽ നീര്ന്ത എന്താ വെയിലത്തൊന്നും പോകുമ്പോ വല്ല്യ കൊഴപ്പം ഉണ്ടാവുല്ലാന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് ക്ക് തേച്ചിട്ടും ഒക്കെ ഇണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വെല്ലാണ്ട്യ്മക്ക് പോവേല്ല ആഹ് പറയൂ ഹലോ ഹലോ ആ ആ പിള്ളേർക്കൊക്കെ ആ പറയൂ കേക്ക്ണില്ല അപ്പ ഇല്ല നേരത്തെ കേട്ടിട്ടില്ല ആ പറയൂ
ആ അല്ല മുടി ഇങ്ങനെ കാണുമ്പോ എണ്ണ കാൽക്ക് കച്ചി തേക്കുവായിരുന്നു ഹലോ ആ ഇപ്പൊ ഇപ്പൊ അതല്ല ഇപ്പൊ സാധാ വെളിച്ചെണ്ണ തേക്കുന്നത് അത് തേച്ചിട്ടും മുടകൊഴിച്ചിലൊന്നും മാറത്തൊന്നുല്ല പിന്നെ നല്ലതായിരിക്കും കുഴപ്പമൊന്നു ഇല്ലാനും പിന്നെ ഇപ്പ സദാ വെളി
ആ ആ സാധാ വിെളിച്ചെണ്ണ തേക്കാ ചെലോൽ ക്ക് ഇന്നെ താരന് ഉണ്ടാവും താരന് ഇതേപോലെ കളയാൻ പറഞ്ഞ കുറേ മരുന്നൊക്കെ ഇണ്ട് അതിങ്ങനെ തേച്ചാലും താരൻ പോവൂല താരൻ അവിടെത്തന്നെ നിക്കും അങ്ങനത്തെ കൊറേ മരുന്നൊക്കെ തേ മുടീൽ താരന്ണ്ടായിട്ടെ ഉം ഭയങ്കര എടങ്ങേറാണ് ഭയങ്കര ചൊറിച്ചിലൊ ക്കെയാണ് താരൻ ഉണ്ടായി കഴിഞ്ഞാല് പക്ഷെ ഭയങ്കര കെദ്യേടാണ് കൊറേ അതേപോലെ തന്നെ മരുന്നൊക്കെ തേച്ച് നോക്കീണ് പക്ഷെ തേച്ചിട്ടൊന്നും കൊറവില്ല എന്താ ചെയ്യാനാ നമ്മള് പിന്നെ കൊറെേ യൂട്യൂബ് ഇതിലൊക്കെ നോക്കിയാണ്ട് നമ്മള് നമ്മക്ക് ഇഷ് നമ്മക്ക് ഇണ്ടാക്കാൻ പറ്റ്ണ വല്ല മരുന്നും ഉണ്ടാവും നോക്കും അതൊക്കെ നോക്കും നല്ലാതെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ന്നട്ട് അതൊന്നും അതോണ്ടൊന്നും വല്ല പ്രയോജനം ഇല്ലേ പിന്നെ പിന്നെ അതങ്ങോട്ട് അത് വിട്ട് നമ്മള് കാരണം അത് മാറ്ണില്ല താരന് അതേപോലെ തന്നെ കൊറേ വേറെ ഓരോത്തരും ഇങ്ങനെ ഉം വിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അവരെന്നെ ഇണ്ടാക്കിയാണ്ട് താരം പോകും മുടി വലുതാകും മുടിക്ക് കറുപ്പൊക്കെ കൂടും ന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനത്തെ മരുന്നുകളൊക്കെ ഞ കൊറെ വാങ്ങി നോക്കിണേ എന്നിട്ടും അത് മാറാഞ്ഞപ്പം പിന്നെ ഞാന് ഇന്നലെ ആകെ ചടിച്ച്പോയി പിന്നെ ആദ്യക്കം അതേപോലെ തന്നെ ആരെങ്കിലും കേട്ടാലൊക്കെ ഞങ്ങള ഇവിടെ ഇങ്ങനെ തോടുണ്ട് അപ്പൊ ആ തോട്ടിലോട്ടാണ് കുളിക്കാനൊക്കെ പോവുകല്. ഏഅപ്പം പിന്നെ അവിടെ നമ്മളിപ്പോ വീ ഇതിലെങ്ങെന കുളിക്കുമ്പോ ഇങ്ങ വെള്ളം പാർന്നാണ്ടല്ലേ കുളിക്ക മറ്റത് മുങ്ങി കുളി ക്കില്ല നമ്മളെ അപ്പൊ നമ്മളെന്താ ചെയ്യ അറിയോ? ഇതേപോലെ തന്നെ ഈ ഇ ഇതിന്റെ ഇല കണ്ടണോ എന്താണ് ചെമ്പരത്തിന്റെ എല ന്തിയേ അതേപോലെ കുറുന്തോട്ടിന്ന്റിഞ്ഞ സാധനം കണ്ടണ്ടോ? അതൊക്കെ ഇങ്ങനെ ഒരുതിയിട്ട് അല്ല ചിലവലൊക്കെ ഇങ്ങനെ പറയും മുടിക്ക് നല്ല കറുപ്പ് കൂടും, അതേപോലെ തന്നെ ടി നന്നായിട്ട് വളരൊക്കെ പനേൽ ട അതൊക്കെ ഏ കാട്ടിലൊക്കെ പോയിട്ട് എടുത്തിട്ട് ട്ട് ഒരതും അപ്പൊ നമ്മളെ നമ്മള ഇങ്ങനെ തലയിലിലൂടെ ഇങ്ങനെ വെള്ളം പാറന്നാണ്ട് ഇതാക്കുമ്പോ വല്ലാണ്ട് പോല മുങ്ങി കുളിക്കുമ്പോ നമക്ക് നല്ലോണം തീ കാല തല പുള്ള് വെള്ളത്തിലായല്ലോ അപ്പൊ പിന്നെ അങ്ങ ട്ട് പോക്മ്പം അവിടെ അധിക ആൾക്കാര് ഇതേപലെ തന്ന തോട്ടിലോട്ട് ഇങ്ങനെതിരുമ്പാൻ വരുന്ന പോല ഉണ്ടാവും. തിരുമ്പാൻ വരുന്നാലൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കുളിച്ചിട്ടാ പിന്നെ പോക അവിടുന്ന് അപ്പൊ പിന്നെ ങ കുളി വെച്ചിട്ട് അവിടെ അടുത്ത് തന്നെയാണ് തോട് അപ്പം പിന്നെ കുളിച്ചിട്ട് പോകുമ്പോ എന്ത് ചെയ്യു ഇവര് ക്കെ എന്ത് ചെയ്യും ഇങ്ങനെ കുണ്ടരുന്നിട്ട്ങ്ങനെ കല്ലുമ്മല് വെച്ചാണ്ട് ഒരതു അവിടെ എന്നിട്ട് അ കല്ലുമ്മ വെച്ചോണ്ട് ഒരച്ചോണ്ടയ തലയെ പുഴുപ്പിച്ച് എണ്ണ്ന്ന്. തു കുറച്ച് നേര തിരുമ്പി കഴിഞ്ഞവരെ അത് തലയ പിടിച്ച് നിർ തലയെ പിടിപ്പിച്ച് നിർത്തും എന്നിട്ട് പിൻ ഇന്നപോലെ എന്ത് ചെയ്തു കുളിക്കും മുടിക്ക് നല്ല കറ കൂടുന്നൊക്കെ പറഞ്ഞട്ടണ്ട് അത് അതണ്ടാണ് ഞങ്ങളും കൊറ ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്നു, ഇതേപോലെ തന്നെ ഇപ്പൊന്നും ചെയ്യലില്ല ഇപ്പൊക്കെങ്ങനെ ശെരി യ അന്നൊക്കെ അങ്ങനെ ചെയ്ത മാതിരം ആ പറയൂ
അതെ ആ ഞങ്ങൾ കൊച്ചായപ്പോൾ ഇതുപോലെ കൂട്ട് ആ കുട്ടികളായിരുന്നപ്പളേ ഇതുപോലെ കൂട്ടുകാര് പിള്ളേരെല്ലാം കൂടെ പോയി തൊ തോട്ടിച്ചെന്ന് ഇതുപോലെ കല്ലേൽ ഒരച്ച് തലയിൽ തേച്ചു കുളിക്കുവായിരുന്നു
ആ കുളിക്ക
ഇപ്പം ആഹ് ഇ ഇപ്പം പിന്ന അതിനൊന്നും സമയമില്ല അതിനൊന്നും മെന ക്കെടുവേം ഇല്ല
ആ ആഇപ്പൊ നമ്മക്ക് നമ്മളതായിട്ട് തന്നെ കൊറേ ചുറ്റുപാടുകൾ ഉണ്ടല്ലോ
ആ അതെ ആ ആ
മില്ല അതിന്റെ ഇടേൽ ഇതൊരുതാൻ ടൈം ഉണ്ടാവൂല അപ്പൊ അങ്ങനെയാണല്ലോ പണ്ടൊക്കെന്ന് പറയണെങ്കില് എത്രയാണ് മീനൊക്കെ പിടിച്ചാൽ ഇതേപോലെ തന്നെ കിണറ്റിൽ കൊണ്ടോയിടും ന്നിട്ടേ ആ കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളാവും ഉണ്ടാവുക മുണ്ട് രണ്ട് തലക്ക് രണ്ട് ആൾക്ക ക്കാര് മുണ്ട് പിടിച്ചാണ്ട് മീനെ പിടിക്കും എന്നിട്ട് പിന്നെ വീട്ടിലുള്ള കെണറ്റിൽ കൊണ്ടിടും മീൻ ഇല്ല അന്ന മഴക്കാലൊക്കെ ആവുമ്പോ നല്ല വെള്ളം ണ്ട് വല്ലോ അത് കഴിഞ്ഞാ ഞങ്ങളെ വീട്ടില് വേനൽക്കാലം അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ലായിരുന്നു ആദ്യൊന്നും ന്നട്ട് ഈ മീനെയൊക്കെ എന്തെയ്യും വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ചാവും സങ്കടം വരും ആ സമയത്ത് ചാകണ കാണാൻ എന്നിട്ട് ഉമ്മനോട് പറ ചീത്ത കേൾക്കും ചെയ്യും ഉള്ള പരല് കുട്ടി കള ഒക്ക കൊണ്ടന്ന് ഇതിൽ കൊണ്ടോയി ഇടും ചെയ്യും ഏയ് നമ്മള് വെള്ളമുള്ള സമയത്ത് കൊണ്ടുന്ന രസാണല്ലോ മീനൊക്കെ പിടിക്കുന്ന എല്ലാരും പിടിക്കുന്നത് കണ്ടാണ് ഇങ്ങനെ പിടി വെയ്ക്കണതാണ് എന്നിട്ട് പിന്നെ ഇങ്ങള് എന്ത്‌ ചെയ്തു കിണറ്റിൽ കൊണ്ട് ഇടുന്നെആണ് അങ്ങനിപ്പം വെള്ളം ഇല്ലാഞ്ഞാല് എന്ത് ചെയ്യും അതൊന്നായിട്ട് ചാകുവോ അതൊക്കെ ഇരുന്നു ഇപ്പം പിന്നെ അങ്ങനത്തെ കൊഴ കൊഴപ്പമൊന്നുമില്ല ഇപ്പൊ പലേ ജലനിധി അതുമല്ല ഞങ്ങളെ വീട്ടില് കൊഴൽ തന്നെ ഉണ്ട് ആ കൊഴൽ അടിക്കുന്നത് അപ്പം തന്നെ കൊഴൽ അടിച്ചിട്ട് എന്ത് ചെയ്ത് ഞമ്മള് വെള്ളൊക്കെ ഒരു രണ്ടു ദിവസം കണ്ടപ്പോതിന് മണ്ണ് അതിലേക്ക് തന്നെ ഇടിഞ്ഞു വീണ് പിന്നെ അതീന്ന് പിന്നെ മോട്ടർ വച്ചിട്ട് എടുക്കാൻ പറ്റൂല നമ്മള് മുക്കി എടുക്കണം കൊയലിന്ന് ഇവിടെ ഞങ്ങള് പൈപ്പിട്ടോണ്ട് മുക്കലാണ് വെള്ളം ഇല്ലാഞ്ഞാല് പിന്നെ അന്ന് പിന്നെ ഇപ്പം അധികം മുക്കലൊന്നു ഇപ്പം നമുക്ക് വേറെ ജലനിധി അങ്ങന വെള്ളങ്ങളൊക്കെ വരുണ്ട് പൊറത്തൂന്ന് അപ്പൊ പിന്നെ കൊഴപ്പുണ്ടാവില്ല ഇപ്പൊ വെള്ളത്തിനൊന്നും വെല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല ആദ്യത്തെ പോലെ ആദ്യം അങ്ങനെ അല്ലേനി വെള്ളത്തിന് ഭയങ്കരായ് വെള്ളത്തിൽ ഉള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയി രുന്നോ അങ്ങനത്തെതായിട്ട് ഇല്ല അവിടെ എങ്ങനെ വെള്ളൊക്കെ ഉണ്ടോ
ഇവിടെ നമുക്ക് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമു ഉണ്ട് വേനൽക്കാലത്ത് രണ്ടു മാസ ആ നമ്മൾ അന്നേരം നമുക്ക് അന്നേരം നമ്മള് നമ്മുടെ അടു ഒരു ഈ ഓലീന്ന് പറയും ഈ കുളം പോലെ ചെറുത് അവിടുന്ന് വെള്ളം കോരി കുളിക്കണം അങ്ങനെ വീ വീ വീട്ടിലെ ആവശ്യത്തിന് നമ്മുടെ കിണറ്റി കിട്ടും ബാക്കിയെല്ലാം അവിടെ ചെന്ന് കുളിക്കുകയും അലക്കുകയും ചെയ്യും
ആണോ അങ്ങനെയല്ലേ ഞ ഞങ്ങളൊക്കെ കുറേ വെള്ളം അതേപോലെ തന്നെ വേറെ വീടുകളിൽ നിന്ന് കൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം എന്നിട്ട് കൊണ്ട് വന്നിട്ട് ഞങ്ങള് നട കൊടത്തില് ആക്കിയാണ് ഒക്കത്ത് വെച്ചിട്ട് കൊണ്ട് വന്ന് കുടിക്കാനൊക്കെ ഞങ്ങള് കൂടു അങ്ങനെ പേടി ക്കലായിുന്നോ ആൊക്കെ അപ്പൊാ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടോ ഇപ്പം ഇ വെള്ളൊക്കെ എല്ലോടത്ത്ന്നും കിട്ടല്ണ്ട് ഇപ്പളും അവിടൊന്നും വെള്ള ഇല്യെക്കാര ലേ ജലനിധി അങ്ങനത്തൊന്നും
ജല ജലനിധി ജലനിധിയുടെ പൈപ്പ് ഞങ്ങടെ മു റ്റം വരെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കണക്ഷൻ ആയില്ല ഈ വർഷം ആവു വായിരിക്കും
ആ ആ അങ്ങനെല്ലേ എന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ വിളിക്കാട്ടോ ഇങ്ങക്ക് ഓക്കെ